ആഹ്.
പറഞ്ഞോളു. എന്താല എത്രായി വിളിക്കാത്തെ. ഇത്ര വർഷായി മുന്നെ പഠിക്കുമ്പളാണ് പരിചയം.
ഡീ
അതെ നമ്പർ ഇങ്ങനെ കിട്ടി ആഹ് സഥലത്തിന്പഠിക്ക ക്കുന്ന ക്ലാസ്സിന്റെ ബുക്കില്ണ്ടായിരുന്നു അതെന്റെ കിട്ടിപ്പോയി. എന്റെ കല്യാണ ആലോചന ഇതായി അതൊണ്ട് വിളിച്ചത്. ആഹ്.
ഇൻറെ ഇന്റെ കല്യാണം അടുത്ത മാസാടി. ഞാന് അനോട്പ്പ ആഹ്.
എനിക്ക് വിളിക്കാൻ പറ്റുവോന്ന്റിയില്ലായിുന്ന. ഇത്രക്ക് നമ്മള് സ്നേഹത്തില്ള്ളെ ചങ്കാതിയല്ലേ.
കല് എല്ലാ ഞാൻ നിം കല്യാണൊന്നും പറ തൊടങ്ങിട്ടില്ല പറച്ചില്.
ആഹ് അതെ അതെ ആദ്യം വിളിക്കുന്ന എനിക്കായിരിക്കും. ഉം.
അങ്ങനെ അപ്പൊ ഞൻ നമ്പറൊക്കെ പോയി. നമ്പറൊക്കെ ഇനി ഇപ്പ എവിടന്ന ഇട്ക്കാച് ഇങ്ങനെ ആലോയിച്ചുങ്ങനെ കുത്തിരിക്കയ്ന്ന്. അഭിജിങ്ങട് വിളിച്ചോട് നന്നായി.
ആഹ് നന്നായി അതെ എനിക്കൊക്ക്കെ നമ്പർ അറിയില്ലായിരുന്നു ഇങ്ങനെ. പര്തിയതാ പ പ പത്താം ക്ലാസ്സിന്റെ. ബുക്കടുത്ത് നോക്കുമ്പോളാണ് നിന്റെ പേര് കാണുന്നത് അവിടെ അതുകൊണ്ടാ വിളിച്ചത്. സാജിദാന്ന് കണ്ടു അങ്ങനെ വിളിച്ചതാ.
എവ്ട്ക്ക കൊണ്ടോണ്?
ഇന്നെ കൊണ്ടന്നത് കോഴിക്കോടാ.
അതെ ഇന്നെ കൊണ്ടോണത് വളാഞ്ചേരിക്കാണ്.
അതെയാ ഏ ഇത് ഭർത്താവിന് ജോലി എന്താ?
ജോലി ഹോട്ടലിലാണ്.
ഹോട്ടലിലാണോ നല്ല നല്ല സുന്ദരനാണോ?
ആഹ് നല്ല സുന്ദരന.
ആഹ് നീ പിന്നെ ഫോട്ടല്ല ഇട്. കാണട്ടെ നിന്റെ എഗേജ് മെന്റിന്റെ ഫോട്ടല്ല എനിക്കിട് നമ്മ കൊറെ വർഷായില്ലേ സംസാരിക്കാതെ ആഹ് ഓക്കേ ഓക്കേ. ആഹ് ഞാനും വിട്ടേരാ എൻ്റേത് മറ്റേന്നാ ഒരാഴ്ചയള്ളു. അതുകൊണ്ട് എൻഗേജ്മെന്റിന് വിളിച്ചതാ കല്യാണം ഒരാറു മാസം കഴിഞ്ഞിട്ട് നടക്കും. ബ ബാപ്പ വന്നി ട്ടാണം ഗൾഫിലാണ് നിങ്ങള ബാപ്പ ഇപ്പം നാട്ടിലാണോ?
ഇന്റെ ഉപ്പ മരിച്ചല്ലോ.
ആഹ് അങ്ങനെ ആഹ് മരണ പ്പെട്ടോ ഇതൊന്നും അറിയില്ലായിന്ന് കൊറേയായല്ലോ വിളിക്കാത്തെ.
ആഹ് കൊറോണ സമയത്ത മരിച്ചത്.
ആഹ് അങ്ങനെ മരിച്ചതാ ആഹ് കൊറോണ എ ന്റെ മക്കൾ ഞങ്ങക്കെല്ലാം വന്നിരുന്നു.
ഇനിക്കും ഇണ്ടായി ന്നല്ലോ ഈ കൊറോണന്റെപ്പ മരിച്ച മൂന്നിന്റെ അന്ന്.
ആഹ് അങ്ങനെ ഇണ്ടായിരുന്നു അപ്പൊ കിട്ടൊല്ലോ നല്ലോണം. ഫുഡ്. നല്ല നല്ല ഫുഡ്ല്ലാം കിട്ടും വറുത്താത്ത ഫുഡ്ല്ല അധികം.
ആഹ് അതന്നെ.
ഉം പക്ഷെ ആ കൊറോണക്കെ നമുക്ക്. കടല അതൊക്കെ കിട്ടുവാരുന്നു സ്റ്റോറിന്ന്. ആഹ് അങ്ങനെ കിട്ടിയിരുന്നു നല്ല കഴിക്കാനും. ക്യാഷ് കൊടുക്കേണ്ടതല്ലോ
ആണ്ടല്ലോ പര പരിപ്പ് വടയൊക്കെ ഉണ്ടാക്കുമല്ലോ നമ്മള് ഓരോന്നും എല്ലാം കൂട്ടി ഇങ്ങാണ്ട് മിക്സ് അടച്ചിട്ട്
ആ അതെതെതെതെ അപ്പൊ മാസ്ക് വെക്കുന്നുണ്ടായിരുന്നല്ലേ
അഹേ മാസ്ക് വെക്കാതെ ആശുപത്രി അകത്തേക്ക് കടുത്തൂലല്ലോ നമ്മള
അതെ അതെ അത അതെ നിങ്ങ ഐസ് കാഫ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ അതു മാസ്കായിട്ട് നിങ്ങൾക്ക് കഷ്ടായിരിക്കുല്ലോ
ആഹ് ഇഷ്ടല്ലടോ
ഇഷ്ടല്ലായിരുന്നല്ലേ ഏ നീ പണ്ടത്തെ സ്കൂള് ജീവിതം എല്ലാം ഓർക്കുന്നുണ്ടോ ഞാൻ എല്ലാം ഓർക്കും
ആ എന്തയ്ന്ന് നമ്മളെ പത്താം ക്ലാസ്ത്തെ ലൈഫ് ലെ
അതെ അതെ നല്ല സന്തോഷയിരുന്നു ആ ലൈറ്റ് എനി കിട്ടില്ലല്ലോ ഇനി എത്രായാലും അതെ ആ ആ ലൈഫ് തന്നെ ആയിരുന്നു നല്ലത് ഈ ലൈഫ് ഇപ്പം ഒരു ഇതും ഇല്ല
അതന്നെ എല്ലാം എന്നിട്ട പോയ കെട്ടി കെട്ടിച്ചാടുത്ത് ആ കെട്ടിക്ക്നൊട്ത്ത് ആരൊക്കെ
കെട്ടിക്കാണെടുത്തു എന്റെ ഇത് മാപ്പിളയും രണ്ടനിയനും രണ്ട് പെങ്ങമാറല്ലുണ്ട് എന്റെ ഉപ്പ ഉണ്ട് ആ എന്റെ ബന്ധുവിന്റെ എന്റെ ആന്റീന്റെ ഫാമിലിയാ
ആഹ്
ആഹ്
അപ്പൊ കുടുംബത്തേക്കണല്ലേ
ആഹ് കുടുംബത്തിലേക്കാണ്
ആഹ് ആഹ്
ഉം
എന്തരാ പാട് സുഖല്ല അനിക്ക്
ആഹ് സുഖാണ് അവൻ ആഹ് അവന്റെ ഫാമിലി വിളിക്കും അവനിപ്പ വിളിക്കാന് എൻഗേജ്മെന്റ് കഴിഞ്ഞ് വിളിച്ചുന്നാ പറഞ്ഞ
ഏഹ്
നല്ല സുന്ദരനാ ഫോട്ടത്തില്ൽ കണ്ടു പിന്നെ എൻ്റെ ആഹ് ഓരല്ല പറഞ്ഞു ഏട്ടന്മാരല്ല പറഞ്ഞു നല്ല സുന്ദരനാണ്
ആഹ്
ആഹ് ഒക്കാണ് എന്തായാലും നിന്റെ നമ്പർ കിട്ടിയല്ലോ നിന്നോട് സംസാരിക്കാൻ പറ്റ പറ്റിയല്ലോ ആ അതെയ വിചാഴ്ച്ച പോലെ കിട്ടീന്ന് പറയാൻ നമ്മുക്ക്പ്പ അറിയില്ലല്ലോ അങ്ങനെയ അത് ചെയീത ആഹ് അതെ
ആഹ്
ക്ക് അവരോടപ്പ ജീവിക്കുമ്പോല്ലേ ഒരിതറിയു ഒന്നിച്ച് കഴിയുമ്പോ എല്ലാ അറിയും നമ്മ പിരിഞ്ഞിട്ട് കൊറേ ആയില്ലേ നല്ലോണം വിഷമത്തിലായിരുന്നു സംസാരിക്കാത്തും ആഹ് അതെ
എയ് ഇനിപ്പൊ കല്യാണത്തിനൊക്കെ കാണല്ലേ
ആഹ് കല്യാണത്തിന് കാണണം എന്തായാലും വിളിക്കും ഞാൻ വരും രണ്ടു ദിവസം മുന്നേ വരും
ആഹ് ആഹ് വരോണ്ടി ഏ
ഫാമിലി എല്ലാം ഒന്നിച്ചു വരും എന്തായാലും നമ്പര് ഇതന്നെല്ലേ അതൊണ്ട് രക്ഷപ്പെട്ടു ആഹ് രക്ഷപ്പെട്ടല്ലോ ന്തായാലും ആഹ് നിങ്ങളെ ഓർക്കാതെ ഒരു ദിവസംല്ല
ഏ
നീ നമ്പറ് കണ്ടുപിടിച്ചെങ്കില് വിളിക്കാമായിരുന്നു ഇപ്പൊ കല്യാണത്തിന്റെ തിരക്കാണ്ടാണ് അങ്ങനെ വിളിച്ചത് എന്തായാലും നിൻക്ക് വിളിക്കണല്ലോ നമ്മളത്ര ഫ്രണ്ട്സ്ഷിപ്പ് പോയതല്ലേ ചങ്ങാതിയായിട്ട് ആഹ് ണ്ടാവും നിക്കാഹ് കഴിക്കണോന്നാ പറയുന്നത് പിന്നെ ആറ് മാസം കഴിഞ്ഞിട്ട് കൊണ്ടോവുംന്ന് പറയുന്ന നോക്കാലോ പിന്നെ നിക്കാഹ് കഴിഞ്ഞിട്ടാ മ്പോ എല്ലാം മനസ്സിലാക്കാലോ
മൻസ്സിലാക്കല്ലോ എങ്ങനെ എങ്ങനത്തെ ആളാന്നില്ലേ
ആളെല്ലാം
ഏ ഇജ്ജ് ഗ്രൂപ്പിലൊന്നുംല്ല്യാ
ഗ്രൂപ്പൊന്നുംല്ലാ അതല്ലേ ഗ്രൂപ്പ്ന്നല്ലാം മാറില്ലത് പ്രശ്നം ഗ്രൂപ്പിലുണ്ടെങ്കി നീ നിന്റെ നമ്പര് എപ്ലെ കിട്ടുവായിരുന്നു
പെട്ടെന്നു അങ്ങനൊക്കെല്ലേ നമ്മളെ ലൈഫ് ടീ ടീ നമ്മളെ പഠിപ്പിച്ച ടീ ച്ചർമാരൊക്കെ കാണലുണ്ടാ
ഏഹ്
നമ്മളെ പഠിപ്പിച്ചേ പത്താം ക്ലാസ്സ് ത്തെ ക്ലാസ് ടീച്ചറെക്കെ കാണല്ണ്ടാ
ആഹ് അങ്ങനൊക്കെ കാണാറുണ്ട് ആഹ് കണ്ടാൽ മിണ്ടും സംസാരിക്കും അങ്ങനൊക്കെയുണ്ട് നിന്നെ ചോയ്ക്കാറുണ്ട് കണ്ടാല്
ഏഹ്
ഓഹ്
അയ്ശെരി പ്രായയിക്കണോ അമ്മളെ ടീച്ചർക്കൊക്കെ എന്താ
ആഹ് പ്രായായിരിക്കുന്നുണ്ട് ആഹ് മുമ്പത്തെ ഇതൊന്നും ഇല്ല ആ മുഖം ആ ഇതൊന്നും ഇല്ല മുഖല്ലാം നല്ല വീർത്തിട്ട് കൊറച്ച് പ്രായായിട്ടുണ്ട് അങ്ങനെ ട്ട്ണ്ട് ആ ടീച്ചറ് നമ്മക്ക് സാരിയുടുക്കുമ്പോ നല്ല സ്റ്റൈലായിരുന്നു ഇപ് ഇപ്പങ്ങനൊന്നും ഇല്ല ആഹ് മക്കളൊക്കെ ആയിന്നെല്ലാം പറഞ്ഞു സംസാരിച്ചു നല്ല ഈല്
ഏഹ്
ഉം
അയ്ശെരി
നമ്മളെ കളിയും ചിരിയും അതൊക്കെ ഓർത്ത് ഏഹ് ചിരിക്കാറുണ്ട്ന്നെല്ലാം പറഞ്ഞു
ഏഹ് അതല്ലാ ഞമ്മളൊപ്പം പടിച്ചിരിന്നോരെ കല്യാണൊക്കെ കെയ്ഞ്ഞാ
ആഹ് രണ്ട് മൂന്ന് പേരുടെ ഹസീനാന്റെ പരീതാന്റെല്ലാം കഴിഞ്ഞല്ലോ അവളെല്ലാം ഗൾഫിലല്ലേ
ഏഹ്
ആഹ് നീയൊന്നും വിളിക്കാറില്ലേ നിനക്കൊന്നും വിളിക്കാറില്ലേ ഗ്രൂപ്പ് പ്പിലിണ്ടാവോല്ലോ അവരെ നമ്പറ് ഉം ഇല്ല അങ്ങനെ നീയു ഇല്ല ഇപ്പൊ ഗ്രൂപ്പില്
ഞാൻ ഗ്രൂപ്പില് ഞാന് ഗ്രൂപ്പിലുണ്ട് പക്ഷെ ആരും വിളിക്കലൊന്നുല്ല
ക്കലൊന്നുല്ല അങ്ങനായിരിക്കും ഞാന് ആദ്യം കേറിരുന്നു അപ്പൊ നിന്റെ നമ്പർ കിട്ടിയില്ല ലഫ്റ്റായി പിന്നെ വരുന്നില്ല പക്ഷെ അന്നോടും ചോദിച്ചിരുന്നു നിന്റെ ബെസ്റ്റ് ഫ്രണ്ട്ല്ലായിരുന്നോ സാജിത അവളെ നമ്പറൊന്നും കിട്ടില്ല അവളെ ഗ്രൂപ്പിൽ ആഡ് ആക്കാന്തേ ചോദിച്ചിരുന്നു ആദ്യം വന്നിറ്റ് അപ് പക്ഷെ ഞാൻ പറഞ്ഞ് അന്റെന്ന് നമ്പറ് എങ്ങനെയോ മിസ്സായിന്ന് പക്ഷെ ഇപ്പ കിട്ടി എന്തോ ഭാഗ്യത്തിനാ കിട്ടിയത് നിന്നെയാ ആദ്യം ഓർത്തത്
അത് ശരി ചെക്കന്മാരൊക്കെണ്ട അയില്
ഏഹ്
ചെക്കന്മാരൊക്കെ ഇണ്ട നമ്മളെ ഗ്രൂപ്പില്
ആഹ് ഇല്ല ഇല്ല ഇല്ല അങ്ങനെ ചെക്കന്മാറില്ല ലേഡീസിന്റെ അല്ലേ ഫുള്ള് പെൺകുട്ടികളെ ഗ്രൂപ്പാ ആണുങ്ങളാരും കേറ്റില്ലല്ലോ അപ്പ പിന്നെ പ്രശ്നം വരുവല്ലോ
ആഹ്
മെഹന്തി ക്ലാസിന്റെ ഗ്രൂപ്പ് ഉണ്ട് എന്റെല് അതില് വിളിക്കാറുണ്ട് ബുഷറ വിളിക്കാറ്ണ്ട് സുൽഫത്ത് വിളിക്കാറ്ണ്ട് അങ്ങനെയൊക്കെ വിളിക്കാറ്ണ്ട് ഇന്ന് ഞാറ് പൊറത്തു പോയിരുന്നു നല്ല സുഖായിരുന്നു അവരെ കണ്ടിരുന്നു അവരോടൊപ്പം ഹോട്ടലില് പോയി കഴിച്ചു
ആഹ് ആഹ് അവ
കറങ്ങി ഒരു അഞ്ചര മണിവരെ ആഹ് അഞ്ചു അതന്നെ അഞ്ചര മണിവരെ കറങ്ങി അപ്പൊ അപ്പൊ അവരൊക്കെ പറയും എന്റെ വീട് കല്യാണത്തിന് എല്ലാം അടിച്ചുപൊളിക്കണം എന്നെല്ലാം പറഞ്ഞിരുന്നു.
അവന് എന്നെ കൂട്ടാതെ പോയി ഇങ്ങളെ.
ഉം കൂട്ടാതെ പോയി വെച്ചാല് നിന്റെ നമ്പർ കിട്ടാത്തല്ലേ പ്രശ്നമായത്. ഇപ്പഴാണ് എനിക്ക് കിട്ടിയത് ഞാൻ ഇപ്പല്ല സംസാരിച്ചത്.
ആഹ് ഇപ്പൊ ഈ നട്ടപ്പാതിരായ്ക്ക് എന്റെ നമ്പർ കിട്ടിയല്ലേ.
അത് നിന്റെ നമ്പറും അവരെല്ലാം പറഞ്ഞു. ആഹ് എന്തായാലും സാജിദായ്ക്ക് വിളിക്കണം, ഓളെ നമ്പർ എങ്ങനെ കിട്ടണം എല്ലാരിലും മിസ്. മിസ് ആയിന്ന് പറയുന്ന.
ഏഹ്
അങ്ങനെയൊക്കെ കല്യാണം കഴിഞ്ഞല്ല, നമ്മുടെതല്ലേ കൊറച്ച് ലേറ്റായിത്. ആഹ് ഓരെക്ക് ഓരോന്നോ കുട്ടികളെ. ആയി നമുക്കല്ലേ കൊറച്ച് ലേറ്റ് ആയത്.
ആഹ്
ഞാന് പിന്നെ പിന്നീട് പിന്നീടുന്ന് പറഞ്ഞത്.
നമ്മൾ പിന്നെ ഞാൻ പിന്നെ കൊറെ പഠിച്ചു.
ആഹ് അതെ അതെ ഞാൻ മുന്നോട്ട് പോയല്ലോ.
ആഹ്
അപ്പം പിന്നെ പത്താം ക്ലാസ് കൊഴഞ്ഞിട്ടും പിന്നെ മെഹന്തിയും തയ്യലോ ആഹ് പഠിച്ചത്.
ഏഹ് എന്തൊക്കെ തയ്യ ഏഹ് അടിക്കും.
ഞാന് ചൂരിദാറ് അടിക്കും പിന്നെ. യൂണിഫോമിന്റെ ഡ്രസ്സ് അടിക്കും, പിന്നെ ഫ്രോക്ക് അടിക്കും ബ്ലൗസ് അടിക്കും. പെണ്ണുങ്ങളുടെ എല്ലാം അടിക്കും, ആണുക്കളുടെ പറ്റില്ല, അയിന് ഫാഷൻ ചുരിദാർ. പഠിക്കണമൊന്ന് ഉണ്ട്, നോക്കാം നടന്ന് അങ്ങ് പഠിക്കണം എന്തായാലും. ഇങ്ങോട്ടും വാ. ഇത് നോക്കാം, നടന്നെങ്കിൽ എന്തായാലും മുന്നോട്ട് പോണം നല്ല വീട്.
അല്ലേ പിന്നെ
എന്തായാലും എനിക്ക് കിട്ടിയല്ലോ, അതാണ് എനിക്ക് സന്തോഷം. ഷം സന്തോഷം കൊണ്ട് എനിക്ക് സഹിക്കാൻ വയ്യ അത്രയ്ക്കും. ഇടയ്ക്ക് ഇങ്ങനെ വിളിക്കാലോ, അതല്ലേ. ഇപ്പൊ ഓൺലൈൻ ബിസിനസിന് ഒന്നുമില്ലേ, ഞാൻ അങ്ങനെ കേറി. ഉണ്ട് ര
ഞാൻ ഇവിടെ ഓരോ വിഷയം ഇടും. വന്ന് നേരല്ലേ ഒന്നാമത് പഠിക്കാൻ തന്നെ ഏഹ് നേരയുള്ളൂ. പഠിപ്പ് കഴിഞ്ഞ് പിന്നെ എന്താണ്. ചോറുണ്ണല് ഒക്കെ കഴിഞ്ഞ നിസ്കാരം നമ്മുടേത് നില പോകുമ്പോ. വേറൊരു ബിസിനസിക്ക് കയറാനും നേരമില്ല.
അതെതെ അങ്ങനെ ഒക്കെ സമയം ഇല്ല അതാണ്. എന്തായാലും ഞാൻ വരാം, കല്യാണത്തിന് എന്റെ ഉമ്മാനോട് എല്ലാം പറയാം. സാജിദാന്റെ നമ്പർ കിട്ടി ഉമ്മാന്ന് പറയാം, ആഹ് ഉമ്മാക്ക് ഇഷ്ടാണ് നിങ്ങള്. എന്നിട്ട് പറയാം. കിട്ടിയല്ലോ, അവർക്ക് സന്തോഷം ആവുന്ന ആഹ് ഇങ്ങനെ പറയും. സാജിദാന്റെ നമ്പറ് കിട്ടണവായിരുന്നു.
ആഹ് ഉമ്മ ഉമ്മനൊക്കെ നല്ല അറിയാം, മീറ്റിങ്ങിനൊക്കെ വന്നിട്ടേ.
ആഹ് അതെ എന്നെ അറിയാം ഉം ആഹ്. നിങ്ങള് ഉമ്മാടെ അന്വേഷണം പറയണം, എന്റെ നമ്പർ കിട്ടിയാലോ ഇനി. ഇനി സ പറയാലോ ഉം.
അതെന്നെ
ഉം
പിന്നെന്താ പാട് ടീ സുഖല്ലേ
ആഹ് സുഖാണ് ഇപ്പൊ കെട്ട്യോന്റെ സന്തോഷ്ത്തിന് എന്ത് പറയണോന്ന് അറീല്ല അത്രക്ക് സന്തോഷാ ഹം
ഇഞിപ്പൊ കല്യാണം കയ്ഞ്ഞാലും പ്രസവൊക്കെ ഇഞിപ്പ തന്നെ വാൺ ണ്ടാന്നൊന്നും വെക്കണ്ട
ആഹ് ഓക്കെ അതൊന്നും വക്കില്ല എ